ആഹ് ആഹ് അതന്നെയാണേ ആഹ് അതെ ഇജ്ജ് കുട്ടിന്ന് പിന്നെ വികൃതി കാട്ടിട്ട് ഓനെന്ന പൊടിച്ചിരുത്തിയതേനു ഞാൻ അടങ്ങിക്കൂല കുട്ടികള്
ആഹ് അത കരയും കുട്ടികളൊക്കെ ആവുമ്പോ അങ്ങനെ ഇങ്ങനക്കെ തന്നെ വീണട്ടും ഉരുണ്ടിട്ടും ഇങ്ങനെ
ആഹ് വേണ്ട പറഞ്ഞാല് അടങ്ങിക്കൂല്ല
ആഹ്
ആഹ് അതെന്നയാണ് പറഞ്ഞാലും കേൾക്കൂല മോളേ അതെന്നയാണേ ഒരു കാര്യം കുട്ടികള് പറയാ ഇങ്ങട്ടല്ല അങ്ങട്ടാന്ന് പറഞ്ഞാല് കുട്ടികൾ കേൾക്കന്നെ ഇല്ല
കേക്കെന്നെയില്ല എന്തപ്പ കാട്ടണ് എന്താ ഒന്നാമത് ഈ ഫോണും കാര്യങ്ങളും എന്തതൊക്കെ ഇതൊക്കെ തന്നെയാണെ ഇത് എന്തടി എന്റെ ആങ്ങളുടെ ആങ്ങളുടെ പെണ്ണുങ്ങൾക്ക് അത് ശരിയായില്ല
ആ ആങ്ങളുടെ കൂട്ടം പറഞ്ഞ ഇപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ആറ് ആഹ് ആറ് കുട്ടികളെ ഞങ്ങൾ കാണാൻ പോയിട്ടോ ഇത് അതിൽ നാല് കുട്ടികൾ ഇതാക്ക കണ്ടച്ച കുട്ടികളാണ് ഏഹ് ആഹ് ഇത് ഇവള് എന്താ കാട്ടറിയങ്ങള് ഞങ്ങള് പെണ്ണ് കാണാൻ പോകും
ആഹ്
പെ കാണാനൊക്കെ വരാൻ പറയും പിന്നെ പെരക്കാര് അപ്പൊ ഞങ്ങള് അങ്ങനെ കാണാൻ പോയിക്ക കാണാൻ പോയിക്കാണ്ട് പിന്നെ കുട്ടിനെ എന്താ അപ്പോ ആക്കല്ലപ്പോ ചിരിച്ച് എന്നിട്ട് ആട നിന്ന് തരും ഞങ്ങളോടൊക്കെ ചിരിച്ച് വർത്താനം പറയും ഏഹ് എന്നിട്ട് പിന്നെ പിന്നെ ഈ കുട്ടികൾ ഓനിക്ക് വിളിച്ചാ ഇൻസ്റ്റയിൽ നമ്പർ വെച്ചാണ്ട് ഓനിക്ക് വിളിച്ചാ എന്നിട്ട് ഓന്ക്ക് വിളിച്ചാണ്ട് പറയാ ആഹ് ഓന്ക്ക് വിളിച്ചാണ്ട് പറയാണ് എനിച്ച് കല്ല്യാണത്തിന് സമ്മതമല്ല ഏഹ് ഞാൻ എന്റെ പെരക്കാര് പറയാ
ആഹ് ആഹ് അങ്ങനെത്തന്നെ ഇതൊക്കെ ഒക്ക മുടങ്ങണതേ ചായ് എന്തിനാണ് കുട്ടി കരയണ്?
അത് ഫോണിനാണെ?
ആഹ് ഇപ്പൊ പിന്നെ ഇ ഇതാ മളേ ഫോണിന്റെ അടിമായി കഴിഞ്ഞാല് ഇടങ്ങേറ്
കിട്ട്വോന്ന്ചോയിച്ചേയ-
ആഹ് അതന്നെ ഇങ്ങിട്ട് പടിയായിട്ട് അടങ്ങാറായ്ക്കണു ഇപ്പൊ കല്യാണം കൊറെ മൂ മൂന്ന് ബ്രോക്കർമാരെ ഏൽപ്പി ച്ചു ബ്രോക്കർമാർ കൊണ്ടരൊന്നും പറ്റണുല്ല.
അതന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനാട്ടോ ആയിട്ട് പിന്നെ പിന്നെ രണ്ടെണ്ണം പിന്നെ ഒന്ന് പിന്നോല് പഠിപ്പിക്ക എന്താ കെട്ടിച്ചൂലാണാറഞ്ഞു ഏഹ് ആഹ്. പിന്നെ ഒരു കൂട്ടര് എന്താപ്പൊ ആ ഒരു കാരണ ഇപ്പൊ ഒല്ക്ക് കല്യാണം ഉണ്ടാക്കാൻ പറ്റാ ഒരു ഇ കുറേ അഞ്ചാറ് കൊല്ലൊക്കെ കജ്ണ്ണം ആരപ്പാത്രൊക്കെ കാത്തക്കണ്. അങ്ങനെ റഞ്ഞ് രണ്ടെണ്ണം അങ്ങനെ വേണ്ടച്ചതാണ്. ഏഹ് പിന്നെ ആ പിന്നെ ഒരു കുട്ടിണ്ടായിട്ടോ ആ ഒരു കു പിന്നെ ഞങ്ങള് അത് പറയ്മ്പളേ ഇപ്പൊ എല്ലാരും പറയും പാവങ്ങളോട്ന്ന് കെട്ട്യാൽ മതി പാവ അത് ലേ ഇപ്പോ കിട്ടനേല്യാ
തന്നേ പാവങ്ങളോടുക്ക് പോയാല് അതിലേറെ പ ഓല്ക്ക് എങ്ങനെന്ന് പറഞ്ഞാല് ഭയങ്കര നേ നേക്കാരം ഇപ്പോ എന്താ പാവങ്ങൾ ഭയങ്കരം തേക്കാരം കിട്ട അതാണ് ഓല് പറയുന്ന പോലെയൊന്നാവൂല നമ്മള്
ആഹ് ആ അതന്നെ പിന്നെ ആയ് എന്നിട്ടേ റ്റ് വാടകപ്പൊരെയിലാണ് ഈ കുട്ടി ഏഹ് വാപ്പ ഗൾഫിലാണ് സ്വന്തായിട്ട് പേരേം കൂടിയും കൂടി ല്ല അന്നട്ടുണ്ടല്ലോ പിന്നെ ഇപ്പൊ ആ പെണ്ണിന് ജോലി ഉണ്ട്ട്ടോ പെണ്ണ് വർക്ക് ചെയ്യണ് ണ്ട്
ആഹ് ആ ആ ആഹ്.
ആഹ് അപ്പ ഈ പെണ്ണ് ന്ന മാതിരി ഞങ്ങള് കാണാൻ പോയി ഞാനുന്റെജത്ത്യാളും ന്റമ്മിം ഞങ്ങളായിനായിട്ട് മെനക്കട്ടേ കൊറച്ച് ദൂരേഞങ്ങട്ന്ന് ഓല് ക്കാക്ക് അവിടെന്നങ്ങട്ട് പോരണം. എന്നിട്ട് ഞങ്ങളാ പെണ്ണിനെ ഓര് കാണാൻ ചെല്ലാനൊക്കെ പറഞ്ഞ് ഞങ്ങള് കാണാൻ പോയി ഏഹ് കാണാൻ പോയിക്കാണ്ട് ഓലേ പിന്നെ ഇമ്മാനേക്കൂടീര്ന്ന് കാണാൻപൊയത് അപ്പൊയിമ്മനൊട്ത്തൊക്കെപറ്റീയിക്കണ് ഞങ്ങളെ ഓനെയൊക്കെ പറ്റീയിക്കണ്. ഏഹ് അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങള് പറ്റ റ്റ പോന്നേ ഏകദേശം ഇത് കല്യാണം നടക്കുന്നിലതില് ത്തീനു ഏഹ് ആഹ് പിന്നെണ്ട് പിന്നെ ഈ മൻസത്തിൽ പിന്നെ അങ്ങട്ട് പോയി ഞൻ എന്നിട്ട് എന്താ എന്ത നിശ്ചച്ചാ അതിന് എന്തേലും തീരുമാനണ്ടാ കണ്ടേ നമ്മള് കണ്ട് പറ്റി പോന്നട്ട് കാര്യല്ലല്ലോ ആ അയില് ഞാ പിന്നെ ഓലിങ്ങട്ട് വിളിച്ചണില്ല അപ്പൊ ഞാന്നിട്ട് ആ മ ക്ക് അങ്ങോട്ടൊന്ന് അടിച്ചോക്കി എന്താപ്പൊ ങ്ങള് വിവരൊന്നും പറഞ്ഞില്ലല്ലോ ഇത് മു ഇത് മുന്നോട്ട് ട്ട് പോകല്ലേ എന്തെങ്കിലൊക്കെ തീരുമാനിച്ചണ്ടേ നിക്കാഹൈച്ചന്തെങ്കും ചെയ്യണ്ട യിദേയ്യറാണ്ട് ആഹ്- ഞാൻ അങ്ങനെ അയിനെ വിളിച്ചോക്കി അപ്പ ഈ കുട്ടിന്റെ ഇമ്മ പറയാണ് പിന്നെ എ ഡീ ഞങ്ങൾക്കൊക്കെ ഓന നല്ലോണം പറ്റീക്കണു ഏഹ് ഓനെ പണീം പറ്റീക്കണു ഓ ഓനെ പറ്റിക്കണു ഓള് പറയാ പിന്നെ ഇപ്പോ കല്ല്യാണം വേണ്ട പിന്നെ കൊറച്ച് കയിഞ്ഞിട്ട് മതി കല്യാണം. എന്നൊക്കെ പറാണ്ട് ഓളിങ്ങന് പറഞ്ഞ് നിങ്ങള നിർബന്ധത്തിന് ഞാൻ നിന്നരാ അല്ലാതെനിച്ച് ഇന്റെ ഇഷ്ടത്തിന് നിങ്ങള് കല്യാണണ്ടാക്കണ്ട. ഇപ്പൊ പറഞ്ഞക്ക ആ പെണ്ണ് അപ്പ ആ പെണ്ണിനൂട് ഞങ്ങള് ആഹ് ആയീ പെണ്ണിനോട് ഞങ്ങൾ എത്ര വട്ടം ചോദിച്ചുനക്ക് ജ് വിടേകണ്ട് ച്ചുക്കണോ എന്തേങ്കിലുണ്ടെങ്കി ജ്ജ് ഇപ്പ ത്തന്ന പറേണം അപ്പോ ഇതൊന്നും ഈ കുട്ടിയിത് അപ്പളൊന്നൊന്നും പറഞ്ഞില്ല.
പറയില അപ്പൊ ഇതൊ ഇതൊക്കെ പോലെ വളവാ പെണ്ണ് അപ്പ പറയില്ലേ ഇങ്ങിട്ട് എന്താ പറഞ്ഞാല് എന്താ കുടിക്കാനറിയില്ലേ? ഓര് നൈസായിട്ട് എന്താ ചെയ്യണെന്നോ നൈസായിട്ട് മെല്ലേ അതൊയിവാക്ക
ആഹ്
ഇപ്പൊ എന്റെ അമ്മ അമ്മ ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മോന്റെ എന്താ മകളെ പറഞ്ഞിട്ട് കുട്ടിക്ക് കാ ശെരിയായിന്നറിഞ്ഞില്ലേ അതിങ്ങട്ടെടി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിട്ട് പെണ്ണും ചെക്കനുക്കെ നല്ല സംസാരിച്ച് ഇവരെ എല്ലാരും ഫാമിലിയോടുക്കനെ ഓലെ ഓല കുടുംബക്കാരും ഇവാട കുടുംബക്കാരൊക്കെ പാട ഒന്നിച്ച് കൂടിയിട്ട് ഒരു എന്താതില് റെസ്റ്റോറന്റിൽ കൂടിട്ട് ഫുഡ് എന്താത് ഭക്ഷണം കഴിച്ചിട്ടും അങ്ങനെയൊക്കെ ഇതായിട്ട് ഇവര് നല്ല എൻജോയ് ഇതായിക്കണൂട്ടോ നല്ലതായിട്ട് ഇവർക്ക് ഈ കു കുട്ടി എന്താ വേറെ അവിടെ പഠിക്കണ അങ്ങട്ടൊക്കെ ബസ് കയറ്റി കൊടുക്കും ഇനി ഞമക്ക് ഒക്കെ ഓക്കെയായി ഇനിഞമ്മക്ക് ദിവസം ഒറച്ചാ മതിന്ന് പറഞ്ഞുട്ടോ ഇങ്ങിട്ട് അങ്ങനെ ക്കെ നിക്കണെടയിലേ ഇവള് മെല്ല വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിക്ക ഇനിക്ക് വേറെ ആളുണ്ട് ഞാന് എന്താ പിന്നെ പറയാനത് എന്റെ ഉ ഉമ്മീട്ട എന്തന്നെ തച്ച കൊല്ലുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് പോലെയന്നും അറിയിക്കരുത് ങ്ങതിന്നന്ന് പിന്മാറണംന്ന്
ആഹ് അതന്നെണ് എന്താ അ പിന്നെ കാട്ടാ
അപ്പൊ അ അങ്ങനത്തെ കാലാണെന്ന് പറയി
ആഹ് ഇപ്പൊ പറയുമോ ഇപ്പൊ പറയുമ്പളേ ഞമ്മള് പണ്ട് പണ്ട പൈസയും കൂടി വാണ്ട നമുക്ക് കുട്ട്യാളെ കിട്ടിയ മതി അങ്ങനെ ചോദിച്ചു നിന്നിട്ട് ഓര് അയക്കൂലേ. ഉം
എല്ലാതിനും കുട്ട്യാൾക്കരു ഫ്രീഡംല്ലരു കാലണ് ഇപ്പോ ഞമ്മളെ നമ്മളത്തെ ഇതൊന്നും അല്ലതെ എന്താന്നർഞ പ വേണ്ട പൈസ ശ്രീധനം ഞമള് കല്യാണം കഴിച്ച നേരത്തെ അനക്കറില്ലേ ശ്രീധന ൻ്റെ പ്രശ്നത്തിൽ എത്ര കല്യാണം മുടങ്ങിക്കുണു. യിൻ്റെന്നെ എത്ര കല്യാണം സ്ത്രീധനമാണല്ലോ ഏഹ് അങ്ങനെ എത്ര മൊടങ്ങി മടങ്ങീന്ന് നമ്മളൊക്കെ കല്യാണങ്ങള് ഇപ്പൊ നോക്കപ്പ അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. ഏഹ്
ഉം ഉം അയ്നാണ് ഇന്നൊക്കെ ഇന്നക്ക ത പത്ത് ഇരുപത് പവന അയ്മ്പയ്നായിര ഉരുപ്യ വരെ നമ്മളക്കെ കച്ചവട വസ്തുക്കളേനു ല്ലേ ആഹ് കച്ചവടം ചെയ്ത് കൊടുക്കാണല്ലോ.
ആഹ് അതന്നെണേ നമ്മൾ അങ്ങനെ തന്നെല്ലേ. പിന്നെ നമ്മള് എന്താ പിന്നെ ഐക്ക നീ സ്വർണ്ണം എങ്ങനെയന്ന് പറഞ്ഞാല് ഈ ഓല മഹർ നമക്ക് സ്വർണം കുറവാണെങ്കിൽ ആ മാ എന്താ മഹറ് എത്രച്ച ഇ രണ്ടു പവൻ്റെ മാറ് വനം തന്നെ സ്വർണം കൊടുക്കണം. അങ്ങനെയാണ്, ഏ ഹ്
നമ്മളൊരു കച്ചവട വസ്തുക്കളേനന്ന് നമ്മളങ്ങനെ കച്ചവടം ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടും.
ആഹ് ഇപ്പൊ നോക്ക ഇപ്പ ഇനിയിപ്പ ഇപ്പൊ എന്റെ ആങ്ങൾക്കിപ്പൊ വെണന്നല്ലേ പറഞ് ഇജിപ്പന്റെ ആങ്ങൾക്കൊരു അഞ്ചുപവൻ്റെ മാറിട്ടോക്കാ പത്ത് പവൻ തേകച്ച് ഇങ്ങട്ടിട്ടൂല. ആഹ് അവർതാ പിന്നെ എന്താന്നർഞാല് നമ്മള് നമ്മള് ഇതിന് കൊടുക്ക അത്ര തന്നെ. ഏഹ്.
ണ്ടാവില്ല നമ്മപ്പ സ്വർണത്തിന് വിലൊക്കെ ന്നാ ഈ ആണ്. കുട്യാളെ പേര്കാർക്ക എന്തോരു ചിലവാണ് നോക്കാണി ങ്ങള്
ആഹ് അപ്പൊ ആദ്യം പെൺകുട്ടി പെൺകുട്ടളെ പെരക്കാർക്കായിരിക്കും ചിലവ്ട്ടാ അപ്പൊ തിരിചൈക്കണു. അതോ ഇക്കൊ വേണ്ട നല്ലതിൽന്നെ വരുന്നു. ഓക്കെ നല്ല സംഭവം ഒക്കെ നല്ലന് ഓക്കെ പക്ഷെ ആണുങ്ങൾക്ക് എത്രശ പെണ് കിട്ടിണില്ലേ ഓഹ് എന്തായാലും ഒരു ആ ക ഘടങ്ങാറയിക്കൻ ആൾക്കാരെയ് ഏ ഹ് ഇപ്പൊ കോമഡിൽ പറഞ്ഞ പോലെ ഇപ്പ പെണുണ്ട്. നല്ലല്ല. ആഹ്
വയസ്സിന്റെ പ്രശ്നം ണ്ടല്ലോ?
പൊന്നാല വള തൂക്കണണ്ട് ഇപ്പളൈ അലക്കൂറ തൂക്കണക്കെണ്ട് ഇപ്പൊ എത്ര ഞങ്ങള് ചിറി ചിട്ട് കോഴഞ്ഞിരിക്കണ് ട്ടോ ഇവര് ഈ കല്യാണത്തി ത്തിന്റെ ഇതാണ് ഓന്റെ രേഖതാണുന്നിട്ട് വിടുത്താ നട്ടും അപ്പൊ നോക്കുമ്പോ എത്ര ഏ മീറ്ററും കണക്കു കാര്യ പിന്നെ എന്താ കുട്ടിക്ക് വെറ്റ് നാപ്പത്തിനാല് അപ്പൊ നാല്പത്തിനാല് പോരാ ആപ്പോ അറുപത്തഞ്ച്ണ്ട് അപ്പൊ ഇപക്കരുപത്തിയഞ്ച് തെറ്റി ഏ ആ ഹ ആതെ ഞമ്മളെ കാലത്ത് എന്തൊക്കിലോന് ഞമ്മള് ആൾക്കാരെ നേരെ കണ്ടീനോ
അതന്നെ കാണാൻ പോയിട്ട് വയസ്സോ വയസ്സത്ര ആനും വ്യത്യാസം ഉണ്ടാവൂലേ?
എത്രയോ ഇപ്പൊ അങ്ങനെ വ്യത്യാസം പറാനൻ പറ്റും റ്റൂലാ.
പറ്റൂല ഇപ്പൊ ഒരു ഇരുപതാറ് വയസ്സായി ഞാൻ ഓക്ക് വസ്സ് കറിയൂ യ്ജ് ഓവർ യ്് ഓവർ ഇപ്പൊ അതാ പറയാം.
ആഹ അങ്ങനെ തന്നെ പറയാ ഇപ്പൊ എങ്ങനെയന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞമ്മള് അന്നത്തെ കാലത്ത് ഇനിയിപ്പോൊ ഒരു പത്ത് വയസ്സൊക്കെക്കറ ഡിഫറൻസ് ഉണ്ടാവും. അതൊന്നും വിഷയമല്ലാത്ത കാര്യം നല്ലേ
ആ തന്നെ
ഇപ്പൊ അങ്ങനെയല്ല മകളെ ഇപ്പൊ കാലം മാറി ക
ഞ ഞാൻ പറയ ഞാൻ പറയും ന്റെ അഞ്ചത്തിയാളോടെ ഓനരു പെണ്ണ അഗർണല്ലേ ഇപ്പൊ ൺ പണ്ടുണ്ടല്ലേ നമ്മുടെ മ മർക്കപ്പർക്കൊക്കെ ഒരുരിതല്ലായിന പെകുട്ടികളുണ്ടായി റബീ പണ്ട പൈസ പണ്ടം കൊടുക്കണല്ലോ ബേജാറനും ഇപ്പൊ ആൺകുട്ടിളുണ്ടായലാണ ബേജാറ്.
എല്ലേർക്കും സന്തോഷം പ അപ്പൊ പെൺകുട്ടി ആയി ആയ മതിീന്നപ്പ എല്ലാരും പറയണതേ ആണുങ്ങൾക്കാണെങ്കി നല്ലൊരു ഇ പണക്കറില്ല എൻന്റെറെ ആങ്ങണായിട്ടത് ഇടങ്ങറ് കാരണം അത് ഒരു പെണ് ശരിയാകണില്ലല്ലോ? ഓരടങ്ങാറാകില്ലേ അപ്പൊ ഇപ്പ ല്ലോരും പറയണ ഇപ്പത്തെ കാലം പെണ്ണിങ്ങള്ക്കില്ല നല്ല കാല വന്നിക്കണ ഇപ്പത്തെ കാല സ്ത്രീധനം വേണ്ട പണ്ടം കൊടുക്കണ കൊടുത്താ മതി പിന്നെ എന്താ ഓല ഇഷ്ടം ഓ തിരഞ്ഞെടുക്കുക ആ ആ പിന്നെ ഒക്കെ കൊ ഒറ്റ കുട്ടികള കൊണ്ടല്ലോ വിദ്യാഭ്യാസം ക തൊട്ടട്ടില്ല ട്ടോ ഏ നല്ല കുട്ട ഇല്ല ഇനിയിപ്പ ഏതങ്കലും ഒരു കുട്ടിനെിട്ടണെങ്കിലും പഠപ്പ പ്പിക്കണന്നില്ല വാക്കാണ് കൊടുത്തിട്ട് ഒപ്പിട്ട് വടുക്കേണ്ടി വരും.
ആഹ് ആഹ്
ഏ പഠിക്ക പഠിക്കുന്നില്ല ഈ പതിനെട്ട് വയസ്സായ കുട്ടി കുട്ടികളൊക്കെ ചെന്ന് ചോദിച്ച നോക്ക പ പഠിക്കുന്നില്ലന്ന്ഞ്ഞട്ട് ഒറ്റ കുട്ടിയില്ല. ഒക്കെ പഠിക്കേണ്ടരും പഠിപ്പിക്കും വേണ്ടേും നഞമ്മള്.
ആ അതന്നെ പിന്നെ ആ എന്തായാലോ ഇല്ലേ ഞാൻപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പ ഇങ്ങനെ ഇപ്പൊ പോോണന്ന് കിട്ടില്ലേ അപ്പൊ കിട്ടിയപ്പോ വെറുതെ ഇങ്ങ ങ്ങനെ ഇരുന്നതാണ്.
ആഹ് ആഹ് ഞ അത് ശരിയാ ഞാനും. പ്പൊ ഇതന്നെ ഞാന്പണക്കൊന്ന് വിളിക്കണം വിളിക്കണം അന്റെ ഭാഗത്തെ എവിടെേലും കുട്ടികളുണ്ടോ അന്നൊക്കെ ചോദിക്കും വിളിക്കണം വിളിക്കണംന്ന് കര്ത്തി ഞാനും കൊറേ നിക്കണഒയ്.
ആഹ അതന്നെ അപ്പ
പിന്ന അന്റൊരു വിവരോം ണ്ടായിട്ടില്ല ഇപ്പോടതൊന്നും അന്റെരു വിവരം ഉണ്ടായിട്ടില്ല അറേ.
ഉണ്ടായിട്ടില്ല ഞാപ്പയ്നെ ആർക്കും വിളിച്ചാൻ നിക്കലില്ലേ.
ആഹ അന്നെ എന്താ അല്ലെ ഞമ്മക്ക് ഓരോ തിരക്കാണ്. അല്ലവ ഒന്നും ഉണ്ടായിട്ടല്ല ഏ ഉം അയിക്കൂടെ ഈ മഴയും കുട്ടികളെ യൂണിഫോം ഒണക്കലും തിരുമ്പലും നന്ന പോലെ നഞമ്മള സാധാരണ ഡസ് അയലുമിം സ്ഥലല്ല.
ആ
പക്ഷെ മായപ്പോ ഒ രണ്ടീസയിട്ട് ഇപ്പ തുടങ്ങിയിട്ടോളൂ. ട്ടോ ഇഞ്ഞിപ്പോ അഞ്ചിസൊക്കെ ണ്ടത്ര നല്ല മഴ ഇണ്ട്ന്നാ പറയണത്. അയിന്റെ എടയിലൊന്ന് മഴൊന്ന് കുറഞ്ഞല്ലോ ഏ
ആഹ് മഴണിപ്പോ പയ്തിട്ടില്ലല്ലോ ന്ന് പറയാം.
ഇ പെയ്യുമ്പോ നാലസം അഞ്ച ദസൊക്കെ നേരംണ്ടാവും പിന്നെ ഉണ്ടാവൂലട്ടോ. അ ആഹ് അങ്ങനെ ഞാനൊക്കെ മുറ്റൊക്കെ കണ്ടാ മതി അടി ച്ഛനന്നെല്ല. മരുന്ന് അടിച്ചോരിയല്ലേക്ക് മഴ പെയ്ത ഞാൻ പിന്നെ എന്താ പുല്ല് വരയാണ്.
മിനിറ്റ്ട്ടോ വിള്ച്ചമ്മക്ക്‌ട്ടോ ഞാൻ ഒരുത്തിരിതെരക്കില.
ആ ആയ്ക്കോട്ടേ ശരിന്ന ഹ ഹ